കേക്കാമോ
ആഹ് കേക്കാം കേക്കാം
എന്തോ യുവാനീ
ഞാന് ഇപ്പൊ കുളിച്ചിട്ട് വന്നിട്ടോന്ന് മേക്കപ്പ് ഒക്കെ ഇടാന്ന് വിചാരി ഇച്ച് ഇങ്ങനെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ എടുത്ത് നിരത്ത്ന്ന്
ആണോ നീ സുന്ദരിയല്ലേ ഇനി എന്തിനാടീ മേക്കപ്പ്
എനിക്ക് കുളി കഴിഞ്ഞ ഒരിങ്ങണം ചേച്ചി അതാ
ആന്നോ കുളി കഴിഞ്ഞാ പിന്നെ മൊത്തം മേക്കപ്പ് ഇടും എന്തൊക്കെയാ ഇടുന്നേ മോത്ത്
ഉം, ഈ. ചെറുതായിട്ട് മോസ്ചറൈസിക്രീമക്കെ അല്ലാതെന്നുടാത്തോന്നുല്ല
ആ മോയ്സ്ചറൈസിംഗ ക്രീം എന്തുവാ ഏതായി ഇടുന്നേ ഇപ്പം
പോൺസിന്റെ
ഹോൺസിന്റെ അത് ആദ്യം ഇടും പിന്നെ ഇത് ഇടത്തില്ല സൺസ്ക്രീൻ
ഇല്ല ചേച്ചി തീർന്നു പോയി എന്റെയിൽ നല്ല ഉണ്ടായിന്ന് പോക്സ് സ്റ്റെയിലിന്റെ ഫോക്സ്റ്റെയിലിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്തോ
ആ ആ ആ അത് ഇച്ചിരി വലുതാ രണ്ടു മാസം ഉപയോഗിക്കാവോ
ആ കഷ്ടിച്ച് യൂസ് യ്യാം
ആ ആനല്ലയാണോ അത് ഫോക്സ്റ്റൈലിന്റെ
ആഹ് നല്ലതാ നല്ലതാ മുഖം മാത്രം നല്ല ബ്രൈറ്റ് ആയിട്ടിക്കും അപ്പൊ എല്ലാരുംനയിക്കും നമ്മള് മേക്കപ്പ് ഇട്ടന്ന്
ഓ അന്നേരം അത് കഴിഞ്ഞാ പിന്നെ വേറ ഒന്നും ഇടണ്ട
ആഹ് വേണ്ട വേണ്ട
ആ എന്താ ഫോസ്ട്രയിലോ ആ അതാതോന്നുന്നു അന്മയും ഉപയോഗിക്കുന്നത് അതിന് ഒരു ഓറഞ്ച് ക
ഓറഞ്ച് അതന്നെ
ആ അവളത് ഉപയോഗിക്കുന്നുണ്ട്
ആഹ
ആഹ അത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഞ അതാ, അവിടെ ത് മുഖത്തോരു തെ ളക്കം.
അതിട്ട് കയ്യുമ്പ ഒരു തെളക്കം ഉണ്ട്.
ആഹ് തിളക്കോ ണ്ട് അപ്പൊ ഞാന് എന്നോ എന്നോട് ഈ ഈ പ്രാവശ്യം കോളേജി ന്ന് വന്നപ്പോ എന്റടുത്ത് പറഞ്, ആഹ്, അമ്മേ എനിക്കത് വേടിച്ച് തരവോ ന്ന് ചോദിച്ചു? ഞാൻ പറഞ്ഞു മോളെ ഒത്തിരി സൺസ്... ക്രീൻ ഒന്ന് ഉപയോഗികണ്ട മോയ്സ്റൈസിങ് ക്രീം മാത്രം ഇട്ടാ മതിന്ന് പറഞ്ഞു അഹ്, അഹ്, അഹ്, അവളും ഇതുപോലെ പോൺസ ഉപയോഗിക്കുന്നത്. മോയ്സറൈസിങ് ക്രീമാ.
ആഹ്.
ആഹ്, പിന്നെ അന്നേരം എന്റടുത്ത് ഇങ്ങനെ എന്താ മീഷോയില് കാണിച്ച്. അന്നേരം ഏതോ ഒരു അഞ്ഞൂറാന്നോ നാനൂറ്റി അമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം. രണ്ടെണ്ണം. അത് ഈ ഓറഞ്ച് കവളറ്. ആ കോംബോ ഓഫർ ഇത് മേടിക്കാം അമ്മയ്ക്കും മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ് ഇപ്പ ഇപ്പ എന്തായാലും വേണ്ട? നമുക്ക് പിന്നെ വേടിക്കാംന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഹ് മാറ്റി. അപ്പ സംഭവിശ് നല്ലതാ നീ ഗ്യാരന്റിയാ ല്യോ
ആഹ നല്ലതയെച്ചി അത് യൂസ യ്ത്, ഒരാഴ്ചക്കകം നമുക്ക് നല്ല റിസൾട്ട് വരും.
ആ ആ് ആാ മോഹത്തിന് എന്തോ ഒരു തിളക്കവന്നോ
ആഹ ഒരു തിളക്കം കിട്ടും മറ്റേ അങ്ഓയിലി പോലല്ല
ആഹ
അല്ലാത്ത സ്കിനൊന്നും ല്ല. വരണ്ട് കിടക്കുന്നൊക്കെ മാറി ഇച്ചിരിം കൂടോന്ന്.. നല്ലായിട്ടിരിക്കും.
ഇരിക്കും ആ ആ ഉ ആഹ എന്തായാലും എന്തായാലും ഏ ഒരെണ്ണം മേടിക്കാം അടുത്താഴ്ചആട്ടെ! ആഹ ആ് ആ് പിന്നെ എന്ദ്യേ എന്റെ മൈനൊയോക്കെ യന്ത്യേ മൈന
മൈന മരിചോയേച്ചീ
ആ മൈന മരിച്ചഴിഞ്ഞപ്പം പിന്നെ വേറെ ഏതാണ്ട ഒരു കിളിയെ നിനക്ക് കിട്ടിയതോ?
ആഹ മഞ്ഞക്കിളി മഞ്ഞക്കിളി
ആ അതെന്ദ്യേ അത്
അതാണെങ്കി അതിന് വയ്യ പനിയായി പെട്ടെന്ന് മരിചോയി ഈ ഇടക്ക് ഭയങ്കര മഴ പെയ്തില്ലായിരുന്നോ ആ സമയത്തൊക്കെ?
ഇതിന്റെ ദേഹത്തൊക്കെ മുറിവുണ്ടായിരുന്നേ?
ആഹ്, ആഹ്, അത് ഇച്ചരി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി തേച്ചായിരുന്നോ?
ഇല്ലാ
ആഹ് ആഹ് ആഹ്
മഞ്ഞപ്പൊടിയെച്ച മതിയായിരുന്നോ
മഞ്ഞപ്പൊടി യൊക്കെ ഉണ്ടെങ്കിൽ എന്ദേലും മുറിവോ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അങ് കരിയും ആഹ് ആഹ
അങ്ങനെ? ഫുഡൊക്കെ കഴിക്കും ആദ്യന്നും കഴിക്കത്തില്ലയിരുന്നു പിന്നെ പിന്നെ അത് കൈക്യും ഞാൻ വിളിക്കുമ്പോ വരും നടന്ന് വരു വോക്കെ ചെയ്യുവായിരു ന്നോ? അത് ഇണങ്ങിയായിരുന്. പെട്ടെന്ന് ഒരീസം ഞങ്ങഡാവിടെ ഒരു ചേച്ചിടെ കല്യാണആയിരുന്നു അപ്പൊ തലേന്ന് എല്ലാരുടെ അങ്ങോട്ട അങ്ങ് പോയി അപ്പ മഴ പെയ്ത് തണുപ്പ് കാറ്റടിച്ചടിച്ച് ഇവെന് പെ പെട്ടന്നങ്ങ് പനി പിടിച്ച്.
ആഹ്
അങ്ങനെ പനി പിടിച്ച് ഞങ്ങള് വന്നപ്പയേ, ഞങ്ങള് പോയിട്ട് തിരിച്ച് വന്നപ്പഴത്തേക്കും ഇതിനൊരു പനി പോലൊക്കേ.
ആഹ് ആഹ് ആഹ്
ച്ച് രാവിലെയെന്തേലും അത് മരുന്ന് കൊടുക്കാന്നെക്കെ വിചാരിച്ചിരുന്നു. രാവിലെയായപ്പഴേത്തേക്കത് ചത്ത് പോയി.
ഓഹ് പിന്നിപ്പ എന്തൊക്കെയൊണ്ട് വീട്ടില്
വീട്ടിലിപ്പോ ഒന്നും ഇല്ല. കിളികളെയൊന്നും ഇനി വളർത്തത്തില്ലാന്ന് പറഞ്ഞ്. അമ്മ പറഞ്ഞ്, ഇനി കിളികളെ തൊട്ടോണ്ട്‌ വരണ്ട. ഉള്ള ശാപയെല്ലാക്കൂടെ വാങ്ങി കൂട്ടാനാ. അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട്.
ആഹ് ആഹ് മറ്റേ എന്തൊ പോത്തോ അങ്ങനെ ഏതാണ്ട് ഇല്ലാരുന്നോ? ആഹ് ആഹ് ആഹ് അത് അമ്മയാന്നോ നോക്കുന്നേ?
ആഹ് അതമ്മയാ! അത് നേരത്തെ കിട്ടിയേന്നെ കൊടുത്തേക്ക്. ഇപ്പ വേറെ വാങ്ങിച്ചാരുന്ന്
ആഹ് അതിന് വെ നല്ല വെല കിട്ടിയോ?
ആ അന്ന് നാപ്പത്തഞ്ച് രൂപന്തോ കിട്ടിയേ. അത് ഒരു വർഷോ ഒന്നര വർഷം എന്തോ നോക്കിയേനി
നോക്കിയാരുന്നു. നമ്മക്ക് അന്നേരം നമ്മളെത്തി കൊടുത്ത ദീത്തയും എല്ലാക്കൂടെ വരുമ്പോ നമ്മുക്ക് ലാഭായൽയോ?
ആഹ് ലാഭവ ലാഭവ.
ഉം ഉം ഉം
ഇവെടെ പിന്നെ താഴെ ഞങ്ങടെ വീടിന്റെ താഴെ വയലായോണ്ടേ.
അ ആഹ്
വൈകിട്ടെറക്കിയങ്ങ് വിട്ടാ മതി. അവെടക്കെ നടന്നു തിന്നിട്ട് രാത്രി വെരും.
രാത്രി തന്നെ കേറി വെരോ, നമ്മള് പിടിച്ചോണ്ട് വരണോ?
വെരുവാരുന്നു. പിന്നെ ഇപ്പ അപ്പറത്തെ വീട്ടിലവര് പോത്തിനെ കൊണ്ട് കെട്ടിയപ്പോണ്ട് അപ്പ അവർ പോത്തിന്റെടുത്ത് വഴക്കിനു എല്ലുയിത്.
ഓഹ് വഴക്ക് വഴക്കിടുവാ ചെന്ന്.
ആഹ്. ഇത് അതിനെ ചെന്ന് ഇടിക്കയും ഞോണ്ടുവെക്കെ ചെയ്യും. അപ്പ അതും വെച്ചിടിക്കും. അങ്ങനെ അടിയാവും ഇടിയാവും ഉം അങ്ങനെയി ഇപ്പം ഇയാളെ കൊണ്ട് കെട്ടിയിടും.
അ അഹ് ആ ആഹ ആഹ് അങ്ങനെ ഇരിക്കുന്ന് ശംഖുവാ. ശംഖൂന്ന് വിളിക്കോ നീ?
ആ ശങ്കരൻ
ശങ്കരാന്ന് വിളിക്കുല്‌യോ ആഹ്
എത്രണ്ണംഉണ്ട്?
വരണില്ല്യേച്ചി
ഒരെണ്ണയോ ഉള്ള ആഹ്
ആ ഇനിയിപ്പ നിന്റെ പരിപാടി എന്തുവാ
പരിപാടി പരിപാടി പ്രത്യേകിച്ച് ഒന്നും ഇല്ലേച്ചി. ഇങ്ങനെ റെസ്റ്റെടുക്കുന്നു. കെടക്കുന്നു, ഇരിക്കുന്നു. കെടക്കുന്നു, ഇരിക്കുന്നു. ഹ്ഹി ഹി
അത് തന്നെ നമ്മൊക്കൊരിതാ. രാവിലെയെവിടേലും ഒരുങ്ങി ജോലിക്കോ പഠിക്കാനോ പോയിരുന്നെങ്കിലോ.
അ ശെരി ഇപ്പയാണെങ്കി ബസില് ഫ്രീയും.
അതാ ബസി ഫ്രീയുമല്ലായിരുന്നോ? താമ താമര പക്കുളത്ത് വന്ന് നിന്ന് നേരെ കേറിയാല് ആന്നേ യൂക്കമുക്ക് വരെ എത്താം. ഇറങ്ങാം പ്രിയദർശിനി ഇരുപത് ആ ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഇടവിട്ട് റ്റുണ്ട്
ഉണ്ട് ഉണ്ട് ഈ ഞാൻ അത് ആലോചിച്ച് ഫ്രീ ബസ് അവിടെ ഇറങ്ങി വൈകിട്ട് അതുപോലെ ആറ് മണിക്ക് ഇങ്ങാനുണ്ട് പിന്നെ അഞ്ചേ മുക്കാലിനെങ്ങാണ്ട് ഇല്ലേ
അഞ്ചേ മുക്കാലിന് ഒരണ്ണമൊണ്ട് അഞ്ചേ മുക്കാലിന് ആ അഞ്ചേ മുക്കാലിന്റെ എ ഞാൻ മിക്കപ്പോഴും വരുന്നേ ഉം ആന്ന് ആന്ന്
ഓ വൈകീട്ടത്തെ അപ്പം ലാഭിച്ച്
ലാഭിച്ച് രാവിലെയും ചിലപ്പോഴ കിട്ടത്തുള്ളൂ
ആഹ്
ആഹ് അങ്ങനെ ഇപ്പൊ ഇന്ന് ബാക്കി നിങ്ങളുടെ ടീച്ചർപ്പ പിള്ളരെല്ലാം പോയി
ആന്താ ഇന്ന് ആ-
ആഹ് ഇന്നലെ കൊണ്ട് കഴിഞ്ഞു മുപ്പാന്തിയതി കൊണ്ട് മൂന്ന് പിള്ളേർ പോയി ഇനിയിപ്പോ രണ്ടു പേര് നിപ്പുണ്ട് അവര് കൊറച്ച് ലേറ്റ് ആയിട്ട് വന്നവരാ അപ്പൊ അവർക്ക് ഇനി ഒരു മാസം നിന്നാലേ തീരത്തുള്ളു
ആഹ് അപ്പൊ എന്ന്
ഞാനിന്ന് വിളിച്ചായിരിന്ന്
ആഹ്
ടീച്ചർ പറഞു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് പിള്ളോരെ വിടാന്ന് പറഞ്ഞു
ആഹ് അപ്പൊ നൈറ്റ് ഡ്യൂട്ടി ആർക്കാ ഏച്ചി
നൈറ്റ് അ മഞ്ജുവിന്
ആഹ് ചേച്ചി ക്കാം
ഉം ഉം ഉം ഒരു ഇപ്പൊ ഒരു ഉള്ളതിൽ ഒരു ട്രെയിനിയും മഞ്ചും കൂടെ അവിടെ ഉണ്ട്
ആഹ് ആഹ്
ഉം ഉം ആഹ് അങ്ങനെയൊക്കെ നിക്കന്ന് പിന്നെ ഇനി വൈകിട്ട് എന്തോ കഴിക്കാന്
ഇല്ല ഞാൻ വൈകിട്ട് കഴിയില്ല മ് വൈകിട്ട് കഴിക്കത്തില്ല
പൊടി കള്ളി
സത്യം ഇയ്യോ പണ്ട് നമ്മൾ ഞാനെ ഉച്ചക്ക് കൊണ്ടുവരുന്ന ചോറ് ഞാനും കേ പീ രാവിലെ അങ്ങ് കഴിക്കുവായിരുന്നു
നാതാ നിനക്ക് ചോറ് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ
ആഹ്
ഇപ്പ എന്തോ വൈകിട്ട് കഴിപ്പ് ഇല്ലയോ
ഇല്ല
ഉം ചോറ് കാണുമ്പോ മീൻകറിയും മീൻ വറുത്തതും എല്ലാം കൂടെ കാണുമ്പോ നീ കഴിക്കത്തില്ലേ
അങ്ങനെയ ഇല്ല ചഏച്ചി കുറെ
ആന്ന് വണ്ണം വെക്കുന്നതൊണ്ടാണോ
ആഹ് എനിക്കാണെങ്കി കുറച്ച് എന്തൊക്കെയോ പ്രശ്നം ഉള്ള പോലെ അപ്പൊ ഞാന ഇങ്ങനെ ഞങ്ങളടെ സ്കാനിങ് സെന്റർ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പ ഡോക്ടർ ഇതു പോല്ലേ പറഞ്ഞ് ഉം ചെറിയ പി സി ഒ ഡി ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വെയ്റ്റ് ഇപ്പോഴേ കണ്ട്രോള് ചെയ്യണം
ആഹ് ആഹ്
ആഹ് ചോറ് മാക്സിമം കുറക്കണം വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ പറഞ് ഇപ്പൊ കുറച്ചാ നല്ലത് എന്നൊക്കെ പറഞ്ഞു
ആഹ് ആഹ് ആഹ് അഹ് അപ്പൊ അത് കഴിഞ്ഞാ പിന്നെ നീപ്പൊ കുറയ്ക്കുവല്ലയോ
ആഹ കുറയ്ക്കാനാണ് ആഗ്രഹം കുറയുന്നുണ്ടോന്ന് ചോദിച്ചാ വെറുതെ വിറ്റി ഇരിക്കുന്നോണ്ട് കുറയുന്നില്ലാന്ന് തോന്നുന്നുണ്ട്
ആഹ് ആഹ് ആഹ് അമ്മയും ഉണ്ടോ അതോ അമ്മ ഏതാണ്ട് അങ്കവാടി പോന്നില്ലേ
ആഹ് പോകുന്നുണ്ട് പോകുന്നുണ്ട്
ആഹ് ആഹ് ആഹ്
ഉപ്പുമാവൊക്കെ ആയിട്ട് വൈകിടു വരും
വൈകീട്ട് വരും മോൾക്ക് കൊടുക്കാനായിട്ട് ആ ആഹ് പോത്തിന് എന്താ കുടിച്ചിങ്കൽ തിന്നത്തില്ല
അവര് കഴിചീൽ ബാക്കി വേസ്റ്റക്ക വരുല്ലല്ലോ
വേസ്റ്റ് ഒക്കെ അങ്ങ് വാ ഇതിന് കൊണ്ട് കൊടുക്കും അല്ലിയോ
ആഹ് ഉപ്പ്മാവ് പിള്ളേർ കുറച്ച് കഴിക്കത്തുള്ളു, ആഹ് കഴിക്കും പിള്ളാര് കഴിക്കയും എന്താ അവർക്കാണെങ്കി വീട്ടിൽ ഉണ്ടാക്കുന്ന ഉപ്പു്മാവ് വേണ്ട ഗെങ്ങാടീച്ചർ ഉണ്ടാക്കുന്ന ഉപ്പ്മാവ് മതീന്ന്
മതിയന്ന് ഓഹ് ടീച്ചർ അടിപൊളിയായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ ഇല്ലയോ
വീ അത് പിള്ളേരെ എല്ലാരും കൂടെ ഇരിക്കുന്നുണ്ട അങ്ങ് കഴിക്കും മറ്റേ വീ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോ അവര് കഴിക്കത്തില്ലത്
കഴിക്കത്തില്ല ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ അമ്മ എടുത്ത് പറഞ്ഞെന്ന് എന്താ ഇന്നലെ ഉപ്പ്മാവ് ഉണ്ടാക്കി കൊടുത്തിട്ട് തിന്നില്ല ഗംഗ ടീച്ചർ ഉണ്ടാക്കുന്ന ഉപ്പ്മാവ് മതിയന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നുന്ന്
ഓഹോ ആഹ് അങ്ങനെയാണ് വിശേഷങ്ങള് അപ്പൊ അവന്റെ വീട്ടില അപ്പൊ ഫുള്ള് നീയെന്താ അടുക്കള ഭരണം ആണോ ഇപ്പം
അയ്യോ ഇല്ല
ഉം ആഹ് ആഹ് ആഹ് കറിയൊക്കെ വെക്കാൻ അറിയാവോ
അവിടെ പോയപ്പോ പഠിച്ചേച് കറിയൊക്കെ വെക്കാൻ മറ്റേ ഷെമ്മിസ് കിച്ചൺ അങ്ങോട്ട് എടുക്കും
ആഹ് ആഹ് ആഹ്
എന്നിട്ട് അങ്ങോട്ട്ടുത്ത് സാമ്പാർ ഒക്കെ ഉണ്ടാക്കും സാമ്പാർ എനിക്ക് അത്ര വലിയ അറയില്ല കേട്ടോ സാമ്പാർണ്ടാക്കുന്നേ മറ്റേ എന്റെ കൂട്ടുകാരിയാ
ആഹ് ആഹ് ആഹ് എടി നിങ്ങൾ എല്ലാരൂടെ തന്നെ വേറെ എവിടെകൂടെ ഒക്കെ ബാംഗ്ലൂരിൽ നോക്കാഞ്ഞത് എന്താ
ആ അത് എന്താ മീനു പറയുന്നത് ഇപ്പൊ നമ്മക്ക് ഏഹ് അല്ല പുറത്തോട്ട് നോ ക്കാം അവരുടെ അച്ഛൻ പള്ളി അഛന്മാര് വഴിയൊക്കെ
പുറത്തു എവിടെ ഗൾഫിലൊക്കെയോ
ആഹ് പിന്നെ ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഒന്നും ഇല്ല ചേച്ചി അത്രയേ